ഹലോ ഹലോ അതല്ലടാ എറെ പെരിലൊക്കെ മഴുണ്ടോ
ഇല്ലല്ല ഞാന് വീട്ടിലല്ലേ ഞാൻ പുറത്താള്ളത് ഇപ്പൊ
ആഹോട് പറയാം പിന്നഞാ നിക്കണ സ്ഥലത്തൊക്കെ വമ്പം ആ നഞമ്മളിപ്പോ കുന്നും പുൊറത്ത ആയോണ്ടേ പേടിയാ നിക്കാന്
പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ടോ
ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ചെലപ്പോ ഇനി ഇണ്ടാവാൻ ചാൻസ് ഇണ്ട് അല്ല ഇനി ഇണ്ടാവൻ ഇണ്ടാവും കാരണം എന്താ വച്ചാ നല്ലോണം മായ പെയ്തിട്ടുണ്ട്
തന്നെ മുമ്പ് നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് കണ്ടതാണ് നമ്മള്- പ്രളയം കാര്യങ്ങളൊക്കെ
ഉം പ്രളയമൊക്കെ നമ്മളിപ്പോ അതേപോലെ ഇണ്ടാവൊന്ന് ഒന്നും അറിയില്ല കാരണം എന്താ- എന്ന് വെച്ചാലിപ്പോ നമുക്ക് പേടി ഇപ്പൊ ഉരുൾപൊട്ടലാണ് കാരണം മലയോര പ്രദേശങ്ങളിലല്ലേ ഇപ്പൊ കഴിഞ്ഞ മേലത്ത നമ്മള് വയനാട് ഒക്കെ കണ്ടാണല്ലോ ഉം പ്രകൃതി തെറ്റിക്കാണ്ട് അപ്പൊ അയിനില്ലേ ചെല നടപടികളൊക്കെ ഇവിടെ പെടുക്കല് എടുത്തിരിക്കണോ ഞങ്ങോട് ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് വരാൻ പറഞുണു
ആഹ് ശക്തമായ മഴ ഉണ്ട് ന്നുണ്ടെങ്കില് ഞമ്മളൊന്ന് പേടിക്കന്നെ വാണം. കാരണം പെട്ടെന്നാണമ്മള് കഴിഞ്ഞ പ്രാ വ്ശ്യം കവളപ്പാറ ആ പ്രദേശങ്ങളൊക്കെ പെട്ടെന്നാണ് ദുരിത ണ്ടായത്.
ആഹ്
അപ്പൊ അതേപോലെ ഇപ്രാവശ്യം നംക്ക് സംഭവിക്കാൻ പാടില്ല നമ്മള് പെട്ടെന്നൊന്നൊര് മുൻ കരുതല് ഇട്ത്ത്ട്ട് വീടുകൾ ഒഴിഞ്ഞ് മാറുകയും വാ ക്കിള്ള നമ്മള മലയോര പ്രദേശങ്ങളിൽന്നൊക്കെ നമ്മൾ ജനങ്ങളെ മാറ്റൊക്കെ വേണം.
മാറ്റണേ മാറ്റണ്ട നല്ല വളരെ നിർബന്ധായ സാഹചര്യത്തിലാ ഇപ്പല്ലേ. കാരണം എന്താ വച്ചാ ഇപ്പ ഞാൻ ഇപ്പളും നല്ലൊരു മ ഴേ മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇച്ചറീല്ല. കാരണം ഇവടെ നല്ല ശക്തമായ മഴേണ് ഉം. അപ്പോ അയ്നെ ഇപ്പൊ കഴിഞ്ഞൊല്ലം ഇപ്പ നമ്മുക്ക് പറയാ രാ ത്രി രണ്ട് മണിക്കൊക്കേണ് ഉരുൾപൊട്ടിയത്. ഇനിപ്പോ അതുപോലെ ഇപ്രാവശ്യം സംഭവിക്കാണ്ന്നുണ്ടെങ്കി അതിന് മുമ്പ് വല്യ കരുതുകൾ നടക്കണ്ടണ്. കാരണം എപ്പോ ഓറങ്ങി കടക്ണ ആൾക്കാരൊക്കെ എങ്ങനെ പ്പ മ്മൾ വിൾച്ച ഈ നേറ്റ്ച്ച രാത്രിയൊക്കേണെ പെട്ടെന്ന് ശബ്ദം കേക്കുമ്പോ നമുക്കയ് തെറ്റെങ്ള കരുതലൊന്നും ചെയ്യാൻ പറ്റൂല്ല ഉം. അപ്പൊ അയ്ന് ല്ല നടപടി ക്രമങ്ങൾ ഇപ്പ തന്നെ സർക്കാർ ഇട്ത്ത് ഇട്ക്കലൊട്ത്തീക്ക്ണ് നമ്മോട് ഇപ്പോ ദുരിതാശ്വാസ ക്യാമ്പിക്ക് വരാൻ പർഞ്ഞുക്കുണു ഇപ്പൊ ഇന്ന് ഉച്ചയാകുമ്പോത്തിന് പ ദുരിതാശ്വാസ ക്യാമ്പ്ക്ക് വരാൻ പർഞ്ഞുക്കുണു.
ആഹ് അപ്പൊ പ്രളയ ണ്ടാവുമ്പമ്മള് നമ്മള് ഏഹ് കൊറേ നമ്മളെ വ യുവത്വങ്ങളൊക്കെ നമ്മൾ കാണ് ണതാണ് ഇപ്പൊ കേരളത്തില് ഇപ്പ നമ്മളെ നമുക്കറിയാം വണ്ടികളുടെ മോഡിഫിക്കേഷൻ ഒക്കെ ഒഴിവാക്കീട്ട്ണ്ടെങ്കിലും പ്രളയകാലങ്ങളാണ് ഇങ്ങൻത്തെ ഈ പ്രകൃതി ദുരന്ത ഇന്തുണ്ടാവ്ണ സമയത്താണ് ഇങ്ങനത്തെ വണ്ടികള് അതുപോലെ നമ്മടെ ഓരോ സംഘടനകളെയും ഇള്ള യുവത്വങ്ങള് അവരൊക്കെ അവരുടെ പ്രത്യേക സഹായങ്ങള് സഹകരണങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം കാൺണതാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇപ്പ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ വയനാട്ടിൽ ഇണ്ടായ സംഭവം വയനാട്ടില് ഇണ്ടായപ്പോ നമ്മടെ യുവത്വങ്ങൾ എല്ലാവ രും ഒരുമിച്ച് വന്ന് അവിടെ വൃത്തിയാക്കാനും വീടുകൾ പിന്നെ അവിടെ അടിയിൽ കുടുങ്ങിയ മണ്ണിനടിയിൽ കുടുങ്ങിയ ജനങ്ങളെ രക്ഷിക്കാനും എല്ലാത്തിനും നമ്മള് ഒര് യുവത്വം ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. അപ്പ അങ്ങൻത്തൊര് യുവത്വം ഉണ്ടാകുമ്പം നമുക്ക് കേരളത്തിന് നെലവില് പോ പേടിക്കേണ്ട ഒരു സാഹചര്യല്ല. നമ്മുടെ സർക്കാർ അല്ലാെന്നുണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾ നൽകുന്ന വിവരങ്ങളനുസരിച്ചും അവർ നൽകുന്ന ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മ മുന്നിട്ട് പോയാ മതി ലേ.
ആഹ് ഇപ്പ ഇപ്പ ഞങ്ങള് നിക്ക്ണെ താമസസ്ഥല നിത്ണ വച്ചാല് ഒരു സാധ ഒരു വാഹനത്തിൽ കേറാൻ പറ്റുന്ന സ്ഥിതിയിലല്ല ഇപ്പ അവിടെ റോഡ്ല്ലത് ഏഹ് അടെ ഏഹ് തടസ്സാണ് വളരെയധികം കല്ല് കൊണ്ടും അതുപോലെയുള്ള നല്ല തടസ്സാണ്. ഇപ്പ ഞങ്ങള് ങ്ങനേലും വളരെ വളരെ വേഗത്തിൽ ഞങ്ങള് പൂവൻ കിട്ടിയതാണ് ഞങ്ങക്ക് അവിടെ പൂവൻ നടക്കൂല കാരണം എന്താ വെച്ചാ അതിനതിന്റെ ആ രീതിയിലുള്ള വണ്ടി ആൾ വേണം ഉ അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങി ഇപ്പൊ വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങള ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ധാരാളം ഗർഭിണികളൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോ അവർക്കൊക്കെ അടിക്ക് നടന്ന് പോ പോരന്ന് പറഞ്ഞാൽ വളര അധികം പ്രശ്നമുള്ള സംഭവമാണ്.
ആ ഞാനിപ്പോ നിലവിൽ കേരളത്തി ഇല്ല. കേരളത്തിന്റെ ഇപ്പഴത്തെ മഴ സാഹചര്യം എന്താന്ന് നിങ്ങക്ക് കൃത്യയിട്ട് അറിയില്ല. ഞാനിങ്ങനെ പത്ര വാർത്താ മാധ്യമങ്ങളിൽ കാണൻ മാത്രമേ ക്ക് അറിയുള്ളൂ. ഞപ്പ നിലവിലുള്ളത് ആസമാണ് ഇ ആസാമിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആസാം ഒരു പരന്ന ഏരിയാണ്. നമ്മുടെ കേരളത്തിനെ പോലെ കുന്നുള്ളതോ അല്ലാ എണ്ടെങ്കിലും ഒരു ഭാഗം താഴ്ന്നത അങ്ങനെ ഒരു അങ്ങനത്തെ ഏരിയ അല്ല. പ്രദേശമല്ല നമ്മൾ ആസാമിൽ ഉള്ളത് ആസാം എന്നുള്ളത് മുഴുവൻ ഒരു പരന്ന പ്രദേശമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആസാമില് എന്ത് മഴക്കാലം വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രളയം വന്നാലും ഇവരത് ബാധിക്കാറില്ല. ആസമ് ഏ ആദ്യമേ ഒരു നമ്മുടെ ഏ കടൽ തീരത്തിന്റെ കടൽ പ്രദേശത്തിന്റെ താഴെ തട്ടിലാണ് ആസാംഎന്ന് പറയപ്പെടാറുണ്ട്. അതായത് കടൽ പ്രദേശത്തിന് കടൽ തീരത്തിനേക്കാളും ഒരു അടിയിലാണ് ആസാമിന്റെ ഭൂപ്രദേശം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇവിടെ എപ്പോഴും മീൻകുളങ്ങളായിട്ടും അല്ലാതുണ്ടെങ്കിൽ മറ്റൊരു മഴ പെയ്താൽ തന്നെ ഒരു വള്ളം നിറയുന്ന അവസ്ഥ ഇവർക്ക് ഒരു എപ്പോഴും സുപരിചിതമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മഴ വന്നാൽ ഇവിടെ ഭൂപ്രകൃതി അല്ലാങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ പരുന്ന ഏരിയയത കൊണ്ട് തന്നെ പ്രദേശ ആയതുക കൊണ്ട് തന്നെ മലകൾ വീഴിയാ അല്ലാന്നുണ്ടെങ്കില് കുന്നുകൾ വീഴിയാ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക അതൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയൂല.
ആ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തെ എടുത്ത് നോക്കുയാണേതന്ന ഇതിനെ പറയാൻ സാധിക്കും ഇങ്ങനെ ഇങ്ങനെ സംഭവംപകൃതിന്നല്ല കേരളത്തില്ലേ നമുക്കറിയല്ലോ തന്റെ നാടാണല്ലോ അപ്പ നമ്മക്ക് പറയേണ്ട ആവശ്യമ ഇല്ല കാരണം എന്താ വെച്ചാല് ഇവിടെ ഇപ്പോ എങ്ങനെയയാല ഇപ്പോ കേറ്റ മേർക്ക അങ്ങനെയൊക്കെ എല്ലാ സംഭ ങ്ങളാണ് ഇപ്പോ മഴ പെയ്യാണെങ്കിൽ ഫുള്ള് മഴ വെയിലാണെങ്കിൽ അധികവും വെയില് ഇപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥടുത്ത് നോക്കുകാണെങ്കിൽ ഇപ്പോ ഇപ്പോഴത്തെ മറ്റ ഗവേഷകർ പറഞ്ഞ ന്യൂനമർദ്ദ രൂപപ്പെട്ടണു അപ്പോൾ തുടർച്ച രണ്ടാഴ്ച തുടർച്ചയായിക്കാണ്ട് ശക്തമായ മഴയും നല്ല കാറ്റും ഉണ്ടാവന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും അത് ശക്തമായി തുടരും എന്നൊക്കെ പറഞ്ഞു കൊണ്ടിക്കണ്ട് അപ്പോ മത്സ്യ തൊഴിലാളികളെയ ഒക്കെ പോവൻ അയച്ചിട്ടില്ലല്ലോ കടലൽക്ക്
അതെ നമ്മളി പ്രകൃദുരന്തങ്ങളെ പറ്റി ചർ ചെയ്യുമ്പോൾ നമക്ക് വേറൊരു സംസാരിക്കേണ്ട വിഷയമാണ് പ്രകൃതി ദുരന്തങ്ങ മുഖേനം ഉണ്ടാവണ്ട രോഗങ്ങളെന്നുള്ളത് പ്രധാനമായിട്ട് ഈ വെള്ളം പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് വീടുകളിലേക്കൊക്കെ വെള്ളം കേറി അവിടെ ഉണ്ടായിരുന്ന ജന്തുജാലങ്ങളും എല്ലാവിധ മാലിന്യങ്ങളൊക്കെ വീട്ടിലേക്ക് വന്ന് കൂടി അടിഞ്ഞ് അടിയുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോ അത് മുഖേന വീടുകളിലുള്ള ചെറിയ കുട്ടികൾക്ക് ട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാവട്ടെ അല്ലെങ്കിൽ യുവാക്കൾക്കാവട്ടെ ആർക്കായാലും ഉണ്ടാവുന്ന പ്രകൃതി പ്രകൃതിദത്തമായ കുറെ രോഗങ്ങളുണ്ട് അപ്പൊ ആ രോഗങ്ങളിൽ നിന്നും ക്കമ്മള് എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ മയക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഈ കുട്ടികൾക്ക് അല്ലാെ യുവത്വങ്ങൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കൊക്കെ നമ്മൾ ആദ്യം ഒരു ആബോധന ക്ലാസ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ അധ്യാപക കലാലയങ്ങളിലായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ സഭാ പദ്ധതികളിലായിട്ടും അല്ലാെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചർച്ച ചെയ്യണും പിഡിയകലായിൽ നിന്ന് എന്ത് ചർച്ച ചെയ്യയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ നമ്മുടെ യുവസ്ഥത്തെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ എല്ലാവിധ ജനങ്ങളെയും ഇങ്ങന ഇതുപോലത്തെുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പ്രകൃതി ബന്ധ ഏ ദുരന്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം
അങ്ങനത്തെ പദ്ധതികളൊക്കെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് കാരണം ഇപ്പോ നമ്മൾ പ അങ്ങാടിയിലേക്ക ഇ ഞാൻ പോയക്കിയപ്പോ വാഹനത്തിൽ ഏ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശക്തമായ മയ വരികയാണ് അപ്പോ നിങ്ങളെ പരിസരത്ത് നല്ല മ മഴ പെയ്യുകയാണെ ഉടന അത് അതാത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അതിനുള്ള തക്കതായ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മ വിളിച്ചു പോകുന്നത്തിെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോ നമ്മൾപ്പോ ഒരു ഇപ്പോ ഒരു പേടിയാണിപ്പോൾ എങ്ങനെയാണ് ഇപ്പോ ഉണ്ടാവായൊന്നും പറയാൻ പറ്റ ചിലപ്പോ ഞങ്ങൾ നിക്കുന്ന സ്ഥലത്താവാ ചെലപ്പോ വേറെട സ്ഥലത്താവാ എന്റെ വേരെ കുന്നിനോണ് എനിക്ക് ഇൻ തന്നെ ഇപ്പൊ ഒരു ഭയം ഇനി സമയത്ത് ാണ് പൊി പുറപ്പെടാ ഉൾപൊട്ടലൊക്കെ ആകുമ്പോൾ ഒരു ഒന്നിട്ട് വരല്ലേ ഒരു നിമിഷം നേരം കൊണ്ട്പ്പോ നമ്മൾ വീടൊക്കെ ചിലപ്പോ പോക നമ്മ ഇപ്പൊ ചൂരൽ മലയിലക്കെ കണ്ടാണല്ലോ അവരൊക്കെ രാത്രി പുലർച്ചെ നേരത്താണ് അവിടെക്കെ ഉണ്ടായേക്കണെ. അവർക്കൊന്നും നീച്ചു നിക്കാനുള്ള ഒര് സമയം പോലുംഅവ്ടെ കൊട് കിട്ടിയിട്ടില്ലത്ര അപ്പൊ അത്രയും വേഗത്തിലാണ് ഇത് വരിക അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഒര് ഒരു വെപ്രാളമാണ് പച്ചല്ലേ
നമ്മള ഞാനിങ്ങത്തെ ഒര് സാഹചര്യം ന്റ റ്റീച്ചൊന്നും കണ്ടിട്ടില്ല ഇതേപോലെ നല്ലൊരു പ്രറ പ്രളയം വരാനുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തം വരാനുണ്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് പറഞ്ഞ് വണ്ടിയിലൂടെ വിളിച്ചു വരുന്ന സാഹചര്യം നമ്മള് ഞാനിത് പ്രദേശത്തും കണ്ടിട്ടില്ല ഞാനിപ്പോ നെലവിൽ ആസാമിലാണെന്ന് പറഞ്ഞു ആസാമിൽ അങ്ങനത്തെ ഒരു സംവിധാനല്ല ഞാനെൻ്റെ നാട്ടിൽ അത് കണ്ടിട്ടില്ല അപ്പോ ഇങ്ങനത്തെ ഈ നമ്മൾ ഉയർന്ന കുന്നുമലകൾ പ്ര ഏരിയകൾ പ്രദേശങ്ങളിലെ ഇതുപോലെയുള്ള വണ്ടികളിൽ വിളിച്ച ച്ചും വണ്ടികളിൽ ബോക്സ് കെട്ടിയൊക്കെ ഇതുപോലെ വിളിച്ച വച്ച് പറയുന്നത് നന്നാവും കാരണം ഇത് ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ അവബോധം കൊടുക്കണം കാരണം പ്രധാനമായിട്ടും അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾക്ക് മൊബൈൽ ഫോൺ അവിടെയുള്ള റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതുപോലെയുള്ള വാഹനങ്ങളിൽ ഇതുപോലെ ഒന്ന് ഉച്ചത്തിൽ വിളിച്ച് എന്നാൽ മാത്രമേ ജനങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കൂ ക്കാൻ കയൊള്ളൂല്ലേ
ആഹ ഇപ്പോ കയ്ന കൊല്ലെടുത്ത് നോക്കുകയാണെങ്കി ഞങ്ങക്ക് ഇതിനെ പറ്റിയുള്ള ഒരു മുൻകരുതലും എടുക്കാനുള്ള ഒരു വഴി ഞങ്ങളെ നാട്ടിണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാ ഞങ്ങള് ഒര് പടിഞ്ഞാറെസൈള്ള ഏറ്റവും മുകളിലുള്ള മലയുടെ ഭാഗത്താണ് അപ്പൊ അവിടൊക്കെ ഒരു അഭിമുഖീനം എടുക്കാൻ ആൾ ആൾക്കാരോ അതിനൊള്ള ഒരു ഇതിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരാളും വന്നിട്ടില്ല അപ്പോ ഞങ്ങള് കൈനതിയിൽ ഞങ്ങളെ ഇത് അവർ മറന്നു പോയിട്ടുണ്ട് പക്ഷെ ഇക്കൊല്ലം അവര അതിനെല്ലാം എല്ലാം എടുത്തുകൊണ്ട് ഡ്രോൺ മുഖേ ഉള്ള സഹായത്താൽ അവരെമ്മളെ കണ്ടുപിടിക്കുകയും അതിന് യേഷം ഞങ്ങ എഴത്തേക്ക് വ ണ്ട് ഞങ്ങളരു തക്കതായ സംഭവങ്ങൾ പറഞ്ഞു തരിക നല്ല മ പെരുകയാണെങ്ങൾ ഉടനടി നിങ്ങളെ വീടും എല്ലാം വിട്ടുകൊണ്ട് നിങ്ങള അടിയിലേക്ക് ഇറങ്ങണം ദുരിഷതാശ്വാസ ക്യാമ്പിലേക്ക് പോകണം എന്നൊക്കെ അവര് ഞങ്ങക്ക് വന്ന് കണ്ട് പറഞ്ഞന്നു അതൊക്കെ നല്ലൊരു നീക്കമായിട്ടച്ച് തോന്നി
ആ ങ്ങള് പറഞ്ഞ പോലെ തന്നെ മുൻ ഏ് പ്രളയകാലത്ത് അല്ലെങ്കിൽ മുൻ പ്രകൃതി ദൂരന്തണ്ടായ സമയത്ത് മ്മള് കണ്ടതാണ് ചെല വിഭാഗങ്ങൾ മാത്രം അരികവൽക്കരിക്കപ്പെടുക അല്ലാന്ന്ണ്ടെങ്കിൽ അവരെ മാത്രം ഒയിവാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ചില ആദിവാസി കുടുംബങ്ങളൾ നെലംപുരി ഏരിയെലുള്ള പ്രദേശങ്ങ ലുള്ള ആദിവാസി കുടുംബങ്ങള് അല്ലെങ്കിൽ കാടിനുള്ളില് ജീവിക്കുന്ന ആൾക്കാര് അവരൊക്കെ അമ്മൾ പ്രത്യേകൊര് വേറെ വിഭാഗമായിട്ട് കണ്ടു അല്ലാങ്കിൽ അവരിലേക്ക് സഹായം എത്താത്ത രീതിയിൽ അമ്മൾ കണ്ടതാണ് അപ്പൊ അതൊന്നും ഇനിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രളയങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കണം പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഏരിയകളിലുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ കൂടുതൽ സഹായകമാക്കാനും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും നമ്മുടെ സർക്കാരിന്റെ ഭാഗ ന്ന് പൊതുജനങ്ങളുടെ ഭാഗത്ത നിന്ന് പൊതുജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് ന്നും ണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ട പറയാനുള്ളത് അപ്പൊ നിങ്ങളേരിയ അങ്ങനത്തെ ഏരിയ ആയത കൊണ്ട് തന്നെ പ്രദേശം അങ്ങനെ ആയത് കൊണ്ട് തന്നെ നിങ്ങളും അതിലൊരു ഭാഗാവാകായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായ സഹായിക്കാൻ വേണ്ടിട്ടും പ്രകൃതി ദുരന്തങ്ങളിൽന്ന് സംരക്ഷിക്കാൻ വേണ്ടിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവുമന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിന് നമുക്ക് സമയപരിധി ഉണ്ട് നമക്ക് വീണ്ടും വേറൊരു സമയത്ത് ചർച്ച ചെയ്യ അല്ലേ
ഉം ചർച്ച ചെയ്യ ഏതാലും ഇത്ര നേരം സഹകരിച്ച യ്നി നന്ദി എന്നാ ശെരിന്നാ
ശെരി ശെരി